ഹലോ ആഹ് കേൾക്കാം കേൾക്കാം സുഖാണ ആഹ്
ആഹ് എന്നാ വിശേഷം ഒക്കെ
കുറച്ചൂടെ ഉറക്കെ പറ കേൾക്കുന്നില്ല
എന്നാ വിശേഷൊക്കെ
വിശേഷം ഇങ്ങനെ പോന്നു ആ സുഖമായിട്ടിരിക്കുന്നു മഴയൊക്കെ ഇണ്ടോ അവിടെ
ആഹ് ഇന്ന് രാവിലെ മഴയായിരുന്നു
ആഹ് ഇവിടെ പക്ഷെ ഇന്ന് നല്ല വെയിലുണ്ട് ഇപ്പൊ
ആഹ് രാവിലെ മഴയ ഇത്ര നേരം ഉണ്ടാും ചാറിക്കൊണ്ടിപ്പുണ്ടായിരുന്നു
ആ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡ് കഴിച്ചു അങ്ങിട്ടു രാവിലെ പുട്ട് ട്ടും മീൻകറിയും
പുട്ടും മീൻകറിയോ
നല്ല ടേസ്റ്റ് ഉള്ളല്ലേ നല്ല
ആണോ ഞാൻ ഇവിടെ അങ്ങനെ കഴി കഴിച്ചിട്ടില്ല നോക്കിട്ടില്ലാട്ടോ പുട്ടും ആഹ് ഇത് കടല പയറ് പപ്പടം പിന്നെ അല്ലെങ്കിൽ പഴം അങ്ങനെ കഴിക്കും പിന്നെ എനിക്കിഷ്ടമുള്ളരു സംഭവമുണ്ട് ചായ
ആഹ് അതെനിക്കും സെയിംമാ ഞാനും ചായ
ഞ്ചാര
ആഹ് ആഹ് അന്നേന്ന് അങ്ങനെ ഞാനും കഴിക്കാറുണ്ട് പക്ഷെ പുട്ടും മീൻകറിയം ഭയങ്കര ടേസ്റ്റ് റ്റാ
ആണോ മുളകറിയായിരുന്നോ അതോ തേങ്ങ അരച്ച കയറി വച്ചോ
തേങ്ങാപ്പാല്ല് ഇച്ചിനി പിഴിഞ്ഞുറ്റു
ആഹ് അങ്ങനെ ആഹ് നല്ല ടേസ്റ്റ് ആയിരിക്കും ആഹ് ആഹ് ഇനി ട്രൈ ചെയ്ത് നോക്കാം കുക്കിംഗ്‌ ഒക്കെ ചെയ്യുവോ
ആഹ് വീട്ടില് എല്ലാ തന്നെ എപ്പോഴാർക്ക് ഇഷ്ടമുള്ളൊക്കെ എല്ലാം ഉണ്ടാക്കി കൊടുക്കും
കൊടുക്കും ആഹ് എല്ലാർക്കും ഇഷ് ഇഷ്ട്ട ഇഷ്ട്ടാവോ അഭിപ്രായം എന്താ പറയാ
ആഹ് എല്ലാർക്കും ഇഷ്ടാ ഭയങ്കര ഇഷ്ടാ ഞാൻ ഫുഡ് കുക്ക് ചെയ്യണത്
ആഹ് പിന്ന വേറെ എന്ത്ണ്ട് എന്ത് വെജിറ്റേ കൂടുതലും ഇങ്ങനെ പച്ചക്കറി ഐറ്റംസ് ഒക്കെയാണോ അതോ
എല്ലാം തന്നെയ ഉണ്ട് ഇന്ന തെന്നൊന്നും ഇല്ല എല്ലാം തന്നെ നമ്മള് അത്
വെക്കും ആമ്മേ അങ്ങനെ വേണം നമ്മുക്ക് അ അറിയാ മയ്യാത്തെ ആന്നേലും നമ്മൾ എവിടെുന്നെങ്കിലും തപ്പിയെങ്കിലും ചെയ്യണം
ആഹ് അതെന്നെ ആഹ് പിന്നെ യൂ
ക്കിട്ട് കഴിക്കുമ്പോ ആൾക്കാര് കഴിക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷല്ലയോ ന്നവര് കൊള്ളാവുന്നൊക്കെ പറയുമ്പോ പിന്നെ അതിനെ അതിനേക്കാളും
അതിനേക്കാൾ സന്തോഷം പിന്നെ ഒണ്ടാക്കികഴിഞ്ഞാൽ ഞാന് നാ ത്തൂമാർക്ക് കൊടുത്തും വിടും വെറൈറ്റി ഒക്കെ ഉണ്ടാക്കുമ്പോഴേ
ആ
പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി അവർക്ക് കൊടുത്തും വിടും
പക്ഷെ ചെലർക്ക് ഒന്നും കുക്കിങ്ങിനോടൊരു താല്പര്യം ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്
കുക്കിംങ് എ കുക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടാ പക്ഷെ അതിന് പാത്രം കഴുകാൻ ഇഷ്ടല്ലാത്ത പാത്രം കഴുകി പിന്നെ ഒതു ക്കി വെയ്ക്കാൻ ഭയങ്കര മടിയാ ഉം ചെയ്യും ചെയ്യില്ലന്നെല്ല പക്ഷെ ഒരു നമുക്ക് അത് നെരക്കുമ്പോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാ
എനിക്കും അങ്ങനെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടാ ആ പിന്നെ ഇതുപോലെയുള്ള പാത്രം കഴുകുന്നത് തുണി കഴുകുന്നത് ഭയങ്കര മ മടിയുള്ള ജോലിയാ
തുണി കഴുകാൻ എനിക്ക് ഇഷ്ടാ ഞാൻ എന്റെ ചെറുപ്പം മുതലെ വീട്ടിലാണെങ്കിലും തുണി രാവിലെ പോയി അലക്കുവായിരുന്നു. പുഴയി പോയി അലക്കുവായിരുന്നു അതുകൊണ്ട് ഇവിടെ തുണി കഴുകാൻ എനിക്ക് ഇഷ്ട തുണി എല്ലാവരുടെയും കഴുകികൊടുക്കും. ഇന്നയാള്ന്ന് പറഞ്ഞു മാറ്റിയിടൊന്നുല്ല വീട്ടിലുള്ളവരുടെ എല്ലാം കഴുകും ഉം
കഴുകുമ്പോ എല്ലാരേം കഴുകും പക്ഷെ എനിക്ക് തുണി കഴുകുന്നത് പാത്രം പിന്നേം കഴുകാൻ തോന്നും
പിന്നെ പണി ചെയ്തു തീർക്കണല്ലോന്നയില് എല്ലാം ചെയ്തു വെ
ആ നമ്മുടെ വീട്ടിൽ പിന്നെ ആളില്ലാത്ത കൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങള് നമ്മളെല്ലാം ചെയ്യേണ്ടത് വേറെ ആ രണ്ട് ആരേലും വന്ന് ചെയ്തു തര തരില്ലല്ലോ
അങ്ങനെ ചെയ്ത് വെക്കും ഉം പിള്ളേപ്പം ചെയ്ത് തരാൻ പറഞ്ഞാ പിള്ളേരൊന്നും ചെയ്യൂലാന്നേ പണ്ട് നമ്മളൊക്കെ ചെയ്ത കൊണ്ട് കാര്യമില്ല ഇപ്പം പിള്ളേരൊന്നും ചെയ്യൂല ടി വി
അതെ ഫോണ് ഫോണും ടിവിയും ഇങ്ങനെ മാറി മാറി ഇട്ടോണ്ടിരിക്കും പിന്നെ അതെ അതെ ഊരി അവിടെ ഇട്ടിട്ട് അങ് പോകും വേണങ്കി കഴിക്കോ
നമ്മളെ കാലത്ത് നമ്മള് പോയി പുഴെ അലക്കി കുളിച്ച് സ്കൂളി പോയി അത് നടന്ന് പറക്കി മലയും കുന്നും എല്ലാം കേറി പോവായിരുന്നു ഇ
സ്കൂളിൽ പോന്ന തന്നെ നമ്മള് നടന്നല്ലേ പോന്നെ എത്രയോ ദൂരെ നട നടന്നായിരിക്കും നമ്മള് പോന്നെ ഞങ്ങള് പണ്ട് സ്കൂളിൽ പോയിട്ട് വരുമ്പോം അൻപത് പൈസ ആന്ന് ടിക്കറ്റിന് അപ്പൊ നമ്മള് ബസ് ചിലപ്പോ നമ്മലിങ്ങോട്ട് സ്കൂളി ന്ന് എറ ങ്ങി ഓടി വരും കെതച്ചു വരുമ്പോഴത്തേന്നെ ഒരു വണ്ടിയുണ്ട് ആ വണ്ടിയങ്ങ് പോകും ആ വണ്ടി പൊക്കഴിഞ്ഞ പിന്നെ മുക്കാ മണിക്കൂർ കഴിഞ്ഞെ മറ്റേ വണ്ടി കാണും
എനിക്ക് വണ്ടി ആവശ്യമൊന്നുല്ലായിരുന്നു
ആ പിന്നെ ഞങ്ങളെല്ലടെ നടക്കും നടന്നിട്ട് ആ അൻപത് പൈസക്ക് നമ്മൾ വേ ഴുന്ന വഴിക്ക് ഒരു കടയിയില് ബിസ്ക്കറ്റ് കിട്ടില്ല കുഞ്ഞ് ബിസ്ക്കറ്റ്ണ്ട് റൗണ്ട് ബിസ്ക്കറ്റ്
ആ ആ അ പൈസ പോലത്തെ
ആഹ ആ ബിസ്കറ്റ് വാങ്ങിച്ചിട്ട് ബാഗിനകത്തിട്ട് ഇങ്ങനെ കഴിച്ച ഓരോന്ന് എടുത്ത് കഴിച്ച് കഴിച്ച് കഴിച്ചക്കെ ആയിരുന്നു എന്ത് മാത്രം കഷ് ട്ടു ചെറുപ്പത്തില്
ആ ഇപ്പഴത്തെ പിള്ളേർക്ക് വല്ല അറിയണാ റോ വീടിന് മുന്നിന്ന് ബസ് കയറി പോകാം
ആഹ പണ്ട് ഒരു സൈക്കിള് വാങ്ങിച്ചു തരാനൊക്കെ നമ്മുടെ വീട്ടില് ഉള്ളവരോട് പറയുമ്പോ അവരെലൊന്നും കാശില്ല ഇപ്പൊ നമ്മുടെ പിള്ളേർ ത്ത് ഒരു സൈക്കിള് കേടായി കഴിഞ്ഞാൽ ഉടനെ അടുത്ത സൈക്കിൾ
എന്ത് കുഴപ്പവ നല്ല സുഖത്തിലല്ലേവരൊക്കെ ജീവിക്കുന്ന സന്തോഷായിട്ട് ജീവിക്ക
ആ അതന്നെ ഇവിടെ ഞങ്ങൾക്കും സൈക്കിളൊക്കെ വീട് ചുറ്റുവ എന്ന വച്ചാ കസിന്റെറെ ഒക്കെ സൈക്കിള് അവർക്ക് അവര് വലുതായിക്കൊണ്ടിരിക്കുമ്പം പിള്ളേർക്ക് ഇങ്ങോട്ട് അടുത്ത അടുത്ത ആൾക്കാർക്ക് ആൾക്കാർക്ക് കൊടുക്കും മൂത്ത ആൾക്കാർക്ക് എപ്പഴും പുതിയ കിട്ടും ഉം ഉം
ഇവിടെ മോനും ഇത് സൈക്കിള് വാങ്ങിച്ച ആദ്യം വാങ്ങിച്ചപ്പം ആ കുറച്ചു നാള് വീട്ടിൽ തന്നെ ഇട്ട് ചവിട്ടി ചവിട്ടി ചവിട്ടി അതങ്ങ് നശിപ്പിച്ച് സ്കൂളി പിന്നെ പോയി ആ ഞങ്ങള് പഠിക്കുമ്പോഴത് സ്കൂളിൽ ഒരു വർഷം രണ്ടു വർ പോക്ക് കഴിഞ്ഞപ്പം പിന്നെ അത് തീരെ എനിക്ക് വേണ്ട വെച്ച് വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട അങ്ങനത്തെ ഇതായപ്പം ആ പിന്നെ എനിക്കും തോന്നി അതിനാത്ത് ഇനി പണിഞ്ഞ് കൊ ഇതാക്കണ്ട അപ്പൊ എന്റെ ചേ ച്ചിയുടെ മോന് സൈക്കിള് ഇല്ല അതാണെങ്കി കൊറെ ദൂരം നടന്നാ സ്കൂളി പോവുന്നത് ഞാൻ പറയുന്ന അതെട് ത്തൊണ്ട് പോ മോനെ ന്ന് പറഞ്ഞപ്പൊ അവൻ അതുകൊണ്ടയി ചെറിയതാണ്ട് പണിയൊള്ളാരുന്നു അത് പ്പൊ ഇതാക്കിയിട്ട് പിന്നെ അതിനകത്തായിരുന്ന അവൻ വരുന്നത് പിന്നെ എന്റെ മോന് വേറെ സൈക്കിള് വാങ്ങി ഇപ്പൊ അതിനകത്താന്നെങ്കിൽ എന്നും അങ്ങ് പണിയാ ആ അതും ഒരു വട്ടം പണി യാൻ അഞ്ഞൂറ് രൂപ വേണം
അതേല്ലേ ചെലപ്പ സൈക്കിൾ ഒത്ത് കിട്ടിയാ ഒത്ത് കിട്ടിയത് തന്നെയാ നല്ലതായിരിക്കും ചെലപ്പം ചെലപ്പോ കിട്ടുക ആ ഒര് എപ്പഴും തന്നെ പണിയായിരിക്കും നമ്മ നമ്മുടെ പിള്ളേർക്ക് അറിയാനും പാടിള്ള അത് വർക്ക് ചെയ്യാന് കംപ്ലൈന്റ് ഇതാക്കാൻ പിള്ളേർക്ക് അറിയാൻ പാടിള്ള ഉം
ആഹ് ഇപ്പഴത്തെന്ന് വെച്ച് കഴിഞ്ഞാല് സൈക്കിളൊന്നും പണിയാനൊ
അറിയ ആ അറിയാം പാട എല്ലാരും ഈ ഫോണിൽ യാ സൈക്കിൾ എടുക്ക പോവാ പിന്നെ ഫോണിൽ ഒന്നിരിക്കുവ ആവശ്യവുള്ള ഒന്നും കാണുകയില്ല എല്ലാം വേണ്ടാത്ത റീൽസും അങ്ങനത്തെ ഇങ്ങനത്തെ കണ്ട് റ്റേ ഒള്ള് ഇരിക്കുവൊള്ളൂ
ഇപ്പ ഇനി ഇപ്പ പ്ലസ്റ്റുവിന് പോവാ ഇനി അന്നേരം എന്നോട് പറഞ്ഞു ഈ സൈക്കിള് വേണ്ടാന്ന് ഈ സൈക്കിള് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാ ഇത് കാ എ ഇയിൻ്റെ കാറ്റ് അന്നേരം അന്നേരം അടിച്ചോണ്ട ഇപ്പൊ പുറത്തോട്ട് പോന്ന് ഇതിന്റെ ഇടയ്ക്ക് കേടായിട്ട് ആയിര ത്തിനാനൂറ് രുവ ചെലവായി ടയറും എല്ലാം കൂടെ മാ റ്റി എടുത്ത ഇപ്പൊ താണ്ടെ കാറ്റില്ലെന്നും പറഞ്ഞ് എന്തോ ചെയ്യാനാ ഇക്കറിയാൻ വയ്യ പുള്ളേർ ഇത് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാല്
ബിയർ സൈക്കിള് വേണം അത് വേണം ഇത് വേണം ഇപ്പൊ പിള്ളർക്ക്
സെക്ഷൻ ഓരോന്ന് ഓരോന്ന്ങ്ങനെ എറക്കുവല്ലേ പണ്ടന്ന് വെച്ച് കഴിഞ്ഞാ അങ്ങനെ അല്ലല്ലോ ഒറ്റ ടൈപ്പ് സൈക്കിള് ലേഡീസിനും ജെന്റ്സിനും രണ്ട് ടൈപ്പ് സൈക്കള് അതെല്ലേ ഒള്ളൂ ഇപ്പൊ ഇപ്പൊ എന്തൊക്കെയ പ്പൊന്ന് കയറി ഇരുന്ന അല്ല ഗിയർ സൈക്കിളാണെന്ന് തോന്നു ഓ ചവിട്ട് ണ്ടാവ ന്ന്
ആ അതണ്ട് പിന്നെ മറ്റേ ഈ ബൈക്കിന്റെ ടയറ് പോലത്ത സൈക്കളുണ്ടല്ലോ ഉഴുത്ത ആ അത് കൂട്ടുണ്ട് ഉം
ഞാൻ ഇതിനിടക്ക് ഇങ്ങനെ ജംഗ്ഷനില് പോയപ്പോണ്ട് പച്ചക്കറി കട ഒരു പയ്യൻ വന്ന പയ്യനാണെങ്കില് ഒരു സൈക്കിളെ ഇരിക്കുവാ സൈ ടയറ് കാണണം ബയങ്കര ടയറ് ന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ ഈ ആ എന്താ സ്കൂട്ടറിന്റെ ഒ ടയറിന്റെ കനവുണ്ട് ഞാൻ ചോയ്ച്ചു മോനെ ഈ ഞാൻ ചോയ്ച്ചു മോനെ ഈ സൈക്കിളിന് എത്ര രൂപയ്ണ്ട് മുപ്പത്തി എണ്ണായിരം രൂപയാണ്
ഇവിടെ ഒന്ന്ണ്ട് കസിൻ കൊണ്ട് കൊടുത്ത് കസിന്റെ വലുതായി കഴിഞ്ഞപ്പം ഇങ്ങോട്ട് കൊടുത്ത് പിള്ളേർകെ
ആ മോന് അതേല്ല സൈക്കിളിലാ ന്നേ പോന്നേ
ആ സൈകളല്ല ബെസിനാ പോണത് പക്ഷെ മാതൃസയില് പഠ പട
ആന്നാ മോന് എത്ര ല്ലാ പഠിക്കുന്നേ നാലാം ക്ലാസ്സിലാ എവര് ആള്ളെയേള്ളോ
ഇല്ല മൂത്ത മൂത്തോള് പ്ലസ് ടു കഴിഞ്ഞു
ആ ഹാ ആ
അയ്ക്കോളും
കേട്ടില്ല
അനഷെഷ്യ മയക്കി കുത്ത നമ്മക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പം മയ
അനസ്തേഷ്യ ആ അതിനെങ്ങനെ ചേരുന്നെ ഏ എൻട്രൻസാ അങ്ങനെ വല്ലം ഉണ്ടോ
അതിനൊന്നുല്ല രണ്ട് വർഷത്തെ കോഴ്സേ ഉള്ളൂ ആ ഡിഗ്രി വിടാനത്തോളം പെൺകുട്ടി അ അവള് പറഞ് നാല് വർഷം പോയി ഡിഗ്രി വെച്ച് നടക്കാൻ സ പറ്റൂല്ല ഒരു ജോലിയിലേക്ക് എത്തട്ടെ എന്നിട്ട് വേണേ ഡിഗ്രി നമക്ക് വേണേ ഓൺലൈൻ വഴി പ
ആ ഡിഗ്രി വീട്ടി ഇരുന്നും പഠിക്കാ അതിന്ന് എ ന്റെ മോൻ എന്നോട് പറഞ്ഞു മ്മ ഡിഗ്രി നമുക്ക് വീട്ടില ഇരുന്നായാലും പടി അ സത്യവാ
ആ അത്രേ ഉള്ളൂ ആഹ പ്പം പോയി എഴുതി എടു ത്താ മതിയല്ലോ എന്നും പറഞ്ഞോണ്ട് അങ്ങനെ പറഞ്ഞു അപ്പൊ രണ്ട് വർഷം രണ്ടു ലക്ഷത്തി രൂപടെ അടുത്ത് വരും
ആഹ അല്ല ഇച്ചിരി ഇതായാലും ജോലി സാധ്യതയള്ള ഇതാ നല്ല അതുകൊണ്ട് പിന്നെ പഠിപ്പിക്കണം ഇത്തിരി കടവൊക്കെ ആയാലും പഠിപ്പിച്ച് കഴിഞ്ഞാൽ മോക്ക്‌ നല്ല ജോലിയൊക്കെിട്ടും
മൂന്നടുത്ത് ആരുടെയും കയ് കൈ നീട്ടാതെ അവനോവന്റെ ആവശ്യങ്ങൾക്ക് പൈ
പിന്നെ ജോലിയ ഇപ്പൊ പ്രധാനം ജോലി ഇല്ലാത്തന്റെ വിഷമ നമ്മുക്ക് ആന്ന് നമുക്ക് ജോലി ഇല്ലാത്തന്റെ വിഷ മം നമ്മുക്കറിയാം നമ്മൾ വീട്ടിൽ കേറി ഇരിക്കുന്നേൻറെ
ഉം പൈസ ചോിക്കുമ്പോ അതെന്തിനാ ഏതിനാന്നൊക്കെ ച്ച കണ ചോദിക്കുമ്പം എന്നിട്ട് ആ കറക്റ്റ് പൈസ തന്നിട്ട് പോകും ആൾക്കാര് പിന്നെ നമ്മക്ക് ഒന്ന ഇറങ്ങുമ്പോ അല്ല നമുക്ക് പൈസയുടെ വില നമ്മൾ അപ്പോഴാ മന എത്ര രൂപ ഉണ്ടായാലും ഒന്നും ഇല്ലാന്ന്
അതെ ഓരോന്നിനും എന്തൊരു വേലയാ ഇപ്പൊ സാധനത്തിനൊക്കെ ഭയങ്കര വെലയാ അഞ്ഞൂറ് രൂപ നമ്മള് അഞ്ഞൂറ ഉം കൊണ്ട് പോയ ഒന്നും ഇല്ല
ഒന്നുമില്ല പണ്ട് നമക്ക് നൂറു രൂപ കൊണ്ട ഇറങ്ങാ എന്താത്തെ സാധം കിട്ട ഇപ്പ ആയിരം കൊണ്ട ഇറങ്ങിയൻ കിട്ടൂല പിന്നെ
ഇപ്പൊ ആയിരത്തി അഞ്ഞൂറക്ക് ഇന്റെ ഇടയ്ക്ക് ഞാനൊരു സാധനം കൊറച്ച് സാധനം വാങ്ങിച്ചിണ്ടിന്നു ഒരു കുഞ്ഞ് കിറ്റ് നിറചെള്ളു ആ സാധനങ്ങള് അതുപോലെ- ഉം വിലയ ഓരോന്നിന്റെ വില അങ്ങനെ ജീവിക്കോന്ന്റിയാം വയ്യ
ആണുങ്ങൾണ്ടിന്നന്റെ വെലനമ്മ താക്ക്ണെ കൊണ്ട് ഇടുമ്പോൾ നമ്മക്കൊരു ഇല്ല നമ്മളെറങ്ങി മേടിക്കുമ്പോഴാണ്
ആന്ന് ആന്ന് പൈസ ആന്ന് നമ്മടെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ ചെിലവകുമ്പോ അവര് ചോദിക്കുമ്പോത് ഇത്രയും പൈസ ആക്കെ എങ്ങനെയത് ചെലവിന് എന്തുവാന്നൊക്കെ ചോദിക്കുമക്ഷേ, പ ഓരോ സാധനങ്ങള് വാങ്ങിക്കുന്നവർക്കല്ലേ അറിയത്തുള്ളൂ അതിന് എന്തു മാത്രം പൈ അങ്ങനെ ഒക്കെയുള്ള ആഹ് കാര്യങ്ങ പൈസയുടെ മൂല്യം എന്ന് വച്ചാൽ ഭയങ്കര ഇതാ
ഉം
പിന്നെ പോ പിന്നെ എന്താണ്ട് ഇട്ടൊക്കെ കഴിച്ചച്ച് ഇങ്ങനെ
ആഹ് പുട്ടല്ലാം കഴിച്ചിട്ടി ഇര്
മീ നന്ദ മീന ന്ന
വേരാ വെ വെള്ള വെള്ളക്കര
പിന എന്നത്തെ ക്കെ ഇന്നലെ വെച്ചോ അതോ ഇന്ന് രാവി
ഇല്ല ഇന്ന് രാവിലെ വെ ക്ക് സ്കൂളിലേക്ക് പിളേർക്ക് കൊടുത്തുട്ട് പൊരിച്ചും കൊടുത്ത് വിട്ട്
ആഹ് ഈ ചൂര മീന് എന്താ ചൂര ഇല്ലേ കേരചൂരാ
കേര വേറെ ചൂര വേറെ രണ്ടു രണ്ടല്ലേ
ആ ചൂരക്ക് തന്നെ രണ്ട് ടൈപ്പാ അത് കേരച്ചൂര ഒ പിന്ന ഒന്ന്
വെ വെള്ളച്ചൂര കപ്പ ചൂരണ്ട് അന്റെ ചൂര ഇണ്ട് പേരെന്ന് പറയുമ്പോ ഒരുകഷ്ണം മീൻ ഇങ്ങനെ വലിയൊരു പീസ് എടു വരും ഇവിടെ
ആഹ്, ആഹ് എന്നാ ശരി എന്നാട്ടോ